ഹലോ
എന്താ ത്താനം
കിട്ടാനന്നെ എന്തടുക്കെയാണ്ന്
ഞങ്ങള് ആടിനെ തീറ്റാ
ഏ വന്നോ ന്നിട്ട്
ഓ വ
ഏ എങ്ങോട്ടാ പോയിനേ
അവിടെങ്ങ പാറന്റെ മേലക്ക് തോടിന്റെ അപ്പുറത്ത് തോ ന്റപ്പർത്തെ
ആഹ് ഓ കുറെ ആടുണ്ടോ
ആഹ് അടൊക്കെ ഇണ്ട് ഇ ഇത് ഇതിപ്പോ ഇങ്ങനെ എടമഴ ചെയ്യ്തിട്ട്. പുല്ലിങ്ങ ണ്ടല്ലോ
ഓ
ആഹ് ആഹ്
ഉം മഴപെയ്തത്കൊണ്ട് കൊതുക് കൂടുതലായിരിക്കൂല്ലേ
ഉം
ആഹ് നമുക്ക് സമയം പോകുവാണ്
ഉം അങ്ങനെ എന്നിട്ട് വന്നില്ലേ ആടിനയൊക്കെ തീറ്റിച്ചുവല്ലേ അവിടെ
ഉം കുറെ സമയം
ഉം
പിന്നെ വെള്ളം വെള്ളാണ് വേനൽക്ക്‌ എവ്ട്ത്തതായാലും മുണ്ടാപ്രാണികൾ
ഉം
നല്ല വെള്ളം കൊട്ക്കണം വെള്ളപ്പൊയ്ത്തണ്ടോ കഞ്ഞിവെള്ളത്തിലൊക്കെ കഞ്ഞിവെള്ളും
വീട്ടിൽ വെക്ക്ന്ന ചോറിന്റെ കഞ്ഞിവെള്ള അങ്ങനെ കൊടുക്കലാ?
ഉം അത് ഇത്തിരിയല്ലെ ഇണ്ടാവുള്ളു. അയ്ല് വെള്ളം പാർന്ന്
ആ അകത്തേക്കാ പോയിന്?
ആ ഒറ്റക്ക് ആര്യോട്ടോ
മ്മ്
വെയിലായിട്ടാ പോരാംകൂട്ടാക്കൂലേനി. ഇപ്പ അയ്ന് പൊറ്ത്തെർങ്ങ്യ കൊതുക്ന്റെ ശല്ല്യണ്ടായിട്ട്
ഉം ഉം
കൊർച്ചേരം നിക്കുമ്പോത്ത്ന് കൊതുക്
അതൊക്കെ ശരി ആണ്
ഉം
ന്നാലും മലന്റെ മേലൊക്ക് പോകുമ്പോ ആരെങ്കിലു കൂടെണ്ടാവണ നല്ലതല്ലേ?
അ ആ
ഇങ്ങനെ കൃഷികളൊക്കെ പോയ് ഒരു സാധനം കുഴിച്ചിടാൻ സമ്മയ്ക്കൂല. ഈ തിരുമ്പ് പന്നി വരു എവടെ എന്ത് മതില് കെട്ടിയാലു എങ്ങനെ
മ്മ്
ഒര് സാധനങ്ങളു ഒര് പൂളൊക്കണ്ടായി കുഴിച്ചിട്ടാണ്ട് വെളവെടുക്കാനാവുമ്പോത്തേക്ക് പിടിച്ച് ചെയ്യണ്ടിവരും. ഏതാലും മുറ്റത്ത് കുഴിച്ചിട്ടാലു അങ്ങനേ ഞാൻ നട്ടപ്പേ അതില്ലാത്ത സ്ഥലങ്ങളില്ല. എല്ലാ സ്ഥലത്തു ഒരു സാധനം കൃഷി ചെയ്ത്ണ്ടാക്കാൻ വെയ്യ ഇല്ല
ഉം അല്ലെ വെല്ല്യ മതിലൊക്കെ വെച് മൊത് ത്തം കമ്പിവേലി അങ്ങൻത്തൊക്കെ കെട്ടിയ പ്രശ്നണ്ടാവൂല
ആ അതൊക്കെ കെട്ട്ണോൽക്ക് ഒക്കെ കൊണ്ടാ. അതിനൊക്കെ നല്ലൊരു എമൗണ്ട് വരും. പിന്നെ കമ്പിവേലിയാ വേറെ സീറ്റട്ടിയപ്പോ ചാടയും
ഉം നടെന്ത ആടിനൊ കൂട്ടിലാക്കിയോ
ഓ ആടിനെ കൂട്ടിലാക്കി ഏഹ്
അങ്ങനെ വൈകുന്നേരം അറക്കല്
ആഹ്ആ
ഉംഹ്
പ്പ രാവിലൊക്കെ വെയില്ലല്ലേ പിന്നെ നമ്മക്ക് വീട്ടിലൊക്കെരോ ജോലിണ്ടാവൂല്ലോ
ഉംഹ് ഉംഹ്
എന്ന് വൈക്ന്നേരം കൊണ്ടോവോ
വെയ്ലായിട്ട് കൊണ്ട് അല്ലമ്മ വെയിലായപ്പോ കൊണ്ടോയില്ല മഴ പെയ്തിപ്പോ ഒരു കാലാവസ്ഥ കൊറച്ച് കിട്ടുന്നു
ഉംഹ് ഹംഹ് ങ്ങ് കൂടക്കെണ്ടോ ആടിന്
ആഹ്ആ കൂട്ടിക്കൊണ്ട് ഒക്കെ സേഫ്റ്റിയാവാ ഇപ്പൊ പാമ്പ് ശല്യ
ആഹ്ആ എങ്ങനാലും മനുഷ്യര് ഇതൊര് ജീവനല്ലേ
ഉ ശല്യം തന്നെയാണ് എല്ലാം മറ്റും അതിതൊക്കെ കെറ്റിയ ഒരു കാണിക്ക് ഉള്ളിക്ക് കയറാൻ കഴ്യാത്ത രീതിയില്
ആഹ് ം
വേറെ എന്നാലും ഭൂരി ഇട്ടല
ഉംഹ്
പിന്നെ
പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡോക്കേപ്പൊ കഴിച്ചില്ലേ
ആഹ്ആ
വൈകുന്നേരല്ലേ
ഉംഹ് ചായടിച്ചൊ എന്നിട്ട്
ആഹ് ചായെക്കെ കുടിച്ച്
ഉംഹ് നല്ലാ ത്തനം ചായക്കെന്തായിര്ന്നു കടീ
ചായക്ക് കടി എന്താ ഇന്ന് മന്തി കൊണ്ട് വന്നു മന്തി കൊണ്ടാന്ന് പ്പ ടുത്ത് ഉണ്ടായിരുന്നു അതിങ്ങനെ
മ്മ്ഹ് എങ്ങനെ രാട്ത്തേക് എന്തൊക്കെ കഴിഞ്ഞ് കുത്തിരക്കാ
ആഹ് എന്ന പിന്നെ പ്രത്യേകിച്ച് എന്താ
പ്രത്യേച്ച് ഒന്നുല്ല അങ്ങനെ പോണൂ ഉം എടുക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വരണ്ടി
ആ വരണ്ട്
മ് എന്താ പ്രത്യേകിച്ച് പണിയൊന്നില്ലല്ലോ ഫുഡൊക്കെ ആയിണ്ടാ അതില്ലേ രാത്രിയെക്കുള്ള
ന്നാ പ്രത്യേച്ച് എന്താ
ന്നാ പിന്നെന്താ?
ഒന്നുല്ലാ എന്നാല്
ഉം ന്നാ ശരി. ഉം